ഹലോ ആഹ് കേക്ക്ന്ന്ണ്ട് പിന്നെ എന്ത്‌ണ്ട് വിശേഷം
എന്ത് വിശേഷം സുഖം
ഉം പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ ആഹ് ഇവടെ സുഖം
ഓ ചായയുടിയൊക്കെ കഴിഞ്ഞിട്ട് കൊർച്ച് നേരായി കൊർച്ച് വിരുന്നാരൊക്കെ ണ്ടാര്ന്നു അവരൊക്കെ പോയി പോയി കഴിഞ്ഞപ്പോ ഒരു മഴയൊക്കെ പെയ്തിരിക്ക്യാണ്
ആ അത് ശെരി ആ ഇവടേം മഴയായ്ര്ന്ന് രാവിലെ മ ഓ ഉണ്ട് ണ്ട് ഇവടെ രാവിലെ മുതലേ മഴേര്ന്നു
ആഹ്
ഉം
ആ ഇവടെ മഴയില്ല മഴയേ ഇല്ല മഴക്കാലാന്ന് പർഞ്ട്ട് മഴയില്ല അതുപോലെ എന്താ നല്ല വേനൽക്കാലം പോലെയാണ്ള്ളത്
ഓ അത് ശെരി ഇവടെ മഴേ
ർതായി ചാറി
ആണ് ല്ലേ ഉം ഇവടെ മഴ കൊർച്ച് ത്തൂസായി മഴയാണ് ഏ ഇന്നലെ ഒക്കെ മഴണ്ടായിരുന്നു പകല് മഴയില്ലാര്ന്ന് രാത്രി നല്ല മഴയായിര്ന്ന്
ആണ് ല്ലേ
ഉം ഇന്ന് രാവിലെ നോക്കട്ടെ മഴയൊണ്ട് കൊർച്ച് മുന്നേ ഇപ്പൊന്ന് തോർന്ന് നിക്ക്ന്നേ ഒള്ളു ഇപ്പം മഴ പെയ്യും വായിരിക്കും അറിയത്തില്ല എങ്ങനെയാന്ന്
ആഹ
ഇവടെ കഴിഞ്ഞ ദിവസൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ അങ്ങനെ ഇടിവെട്ടും മഴയും രണ്ടു ദിവസത്തിന് മുന്നേ ഇടി വെട്ടും മഴയൊക്കെ ആയിരുന്നു ഉം
ഇവിടെ മഴ കൊറേ നാളായി പെയ്തിട്ട് വെറുതെ ഇങ്ങനെ ചാറി പോകും എന്നല്ലാതെ മഴ ശരിക്കും കിട്ടുന്നില്ല
ഉം എന്നാ ശരി സാധാരണ ആഹ് പിന്നെ എല്ലായിടത്തും അല്ല മഴ ഇപ്പം ഏഹ് എന്തുവാണ് പറയണ്ടത് ആവശ്യത്തിന് ഇപ്പ മഴ പെയ്യേണ്ട സമയണല്ലേ എല്ലായിടത്തും
അതെ
എല്ലാ പ്രാവശ്യവും ത്തേ പോലെ നോക്കുക ആണെങ്കിൽ ആഹ് മഴ പെയ്യല്ലേ എല്ലായിടവും നല്ല മഴ കിട്ടേണ്ട സമയാണ്
അതെ
ഉം അങ്ങനെ ചൂടായിരുന്നപ്പൊഴേക്ക് ആഹ് ഇത് വേനൽക്കാലായിരിന്ന പ്പയീ ചൂടെ ചൂടെ ന്നും പറഞ്ഞ് ഇക്കുവായിരുന്നു ഇപ്പഴും ചൂട് തന്നെ ആണ് കേട്ടോ ഇവിടെ ഒക്കെ മഴ വന്നു കഴിഞ്ഞാലും മഴ പെയ് തു കഴിഞ്ഞാലും ഞങ്ങൾക്ക് നല്ല ചൂടാണ്
ആണല്ലേ
ഭയങ്കര ചൂടാ ആഹ് മഴ പെയ്യുന്ന ആ സമയത്തുള്ള ആ ഒരു കൊറച്ച് നേരത്തെ തണുപ്പ് മാത്രമേ ഒള്ള് അത് കഴിയുമ്പോ പിന്നെ അങ്ങ് ചൂടാവും
ആഹ് ഹാ
ഉം
ഇവിടെ പിന്നെ നമ്മളെ നാട് പിന്നെ പൊതുവേ തണുപ്പ് ആയത് കൊണ്ട് നമുക്ക് ചൂ ചൂട് വെല്യ സീൻ ഇല്ല
മ് ഉം ഉം
പക്ഷേ ഇപ്പം മഴയില്ലാത്ത കൊണ്ട് പൊതുവെ ഇപ്പ മഴ കൊറവാണ് നിക്കൊല്ലം മഴ കൊറവായി ക്യുമെന്നാണ് പറയുന്നത്
ഓ അത് ശരി ഉം
ഉം മഴ കുറവാണെങ്കിലും പറ്റത്തില്ലല്ലോ ഇപ്പ തന്നെ വേനലിൽ നല്ല വെള്ളത്തിന് തന്നെ നല്ല ക്ഷാമല്ലായിരുന്നോ അപ്പൊ ഈ അപ്പോഴ്‌ ഈ മഴക്കാലത്ത് മഴയും കൂടെ പെയ്ത പെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഇതാവത്തോള്ളൂ വെള്ളത്തിന്റെ ഇത് ഭയങ്കര ഇതാവും
അതെ
ഇനിപ്പ അടുത്ത മാസം തൊട്ട് തോടുങ്ങായിരിക്കും മഴ ജൂലൈ ഒക്കെ ആവുമ്പോഴല്ലേ ശരിക്കും മഴ അങ്ങ് ഇതാകുന്നത്
അതെ
ഉം
മഴ കുറവാണെങ്കിലും ബുദ്ധിമുട്ടാണ് മഴ കൂടുതലായാലും ബുദ്ധിമുട്ടാണ് അതിപ്പോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പ ഇ കൊല്ലം മഴയില്ലെങ്കിൽ നമുക്ക്ടു ത്ത വേനൽ ക്കാല്ത്തേക്ക് വറ്റി വരണ്ട് ഒന്നു ഇല്ലാണ്ടാവും.
അത് ശരിയാ. ഈ വേനല്ന് തന്നെ എന്തു ബുദ്ധിമുട്ട് വെള്ളത്തിന് തന്നെയെക്കൊയാണെങ്കിലും ഭയങ്കര ബു ദ്ധിമുട്ടായിര്ന്നു ഞങ്ങൾക്കൊക്കെ പയങ്കര ബുദ്ധിമുട്ടായിര്ന്നു ബുദ്ധിമുട്ടന്ന് വെച്ചാല് ഈ കെണറ്ലെ ഇവിടെ കെണറാണല്ലോ അപ്പൊ കെണറ്ലെ. വെള്ളങ്ങ് വറ്റി. പിന്നെ. നമ്മള് മറ്റേ ലൈൻ പൈപ്പിലെ ഇതിനെയാണ് ആശ്രയിചോണ്ടിര്ന്ന അതെ എടക്ക എടക്കൊക്കെ വരോള്ളായിര്ന്നു വെള്ളം. പിന്നെ ഞങ്ങൾ ബോർവെല്ല് അടിക്കാൻ തുടങ്ങി പക്ഷേ ബോർവെല്ലിലെ വെള്ളം അത്ര സുഖല്ലായിര്ന്നു. ഉം പിന്നെ അതിനൊരു സ്മെല്ലൊക്കെ ഇണ്ട്.
ആഹ്.
പിന്നെ അത് കാര്ണം പിന്നെ. ഞങ്ങളത് കുളിക്കാനൊക്കെ ഡയറക്റ്റ് അത് ഉപയോഗിക്കും പിന്നെ പാചകം ചെയ്യാനൊക്കെ ഫിൽട്ടർയ്തിട്ട് എടു വരുന്ന ആഹ് വെള്ളം തന്നെ. ഇപ്പം മഴ പെയ്യാൻ തൊടങ്ങിയപ്പഴാണ്. ഇപ്പ ശരിക്കും ഒരിതായത് വെള്ളത്തിന് ബുദ്ധിമുട്ട് മാറി ക്കിട്ടി.
ആണല്ലേ.
ഇനിയും മഴ പെയ്യ് ഇനിയും മഴ പെയ്യാതിര്ന്ന് കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെ ആകും പിന്നെ.
അതെ.
വെള്ളത്തിന് ഭയങ്കര ഒരുതാ ഉം.
ഇവിടെ നമുക്കും ഫോർവീല്റാണ് ഫോർവീലാണ് ആ ഇത്രേ നാളും പിന്നെ ആ നല്ല പാറപ്പൊടി ഇങ്ങനെ വന്നോണ്ടിരി ക്ക് വായ്ര്ന്നേ. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു ഒന്നും നോക്കീല ഒരു ഫിൽട്ട്ർ വെച്ചു.
ഓ ഹോ ഹോ.
ആഹ് അവര് വെക്കാൻ വേണ്ടി വന്ന ആൾക്കാരന്നെ പറയുന്ന്ണ്ടായിരുന്നു ഇത് ഭയങ്കര അപകടാണ്. മൂത്ര ത്ത് കല്ലും. ഉള്ളില് വൃക്ക അങ്ങനെ പല അസുഖങ്ങളും വരും എന്തോ സാധനം കൂടുതലാ പോലോ വെള്ളത്തിന്. അങ്ങനെയയിട്ട് ഒന്നും നോക്കിയില്ല വെള്ളം വെച്ചു.
ഉം. അല്ല നമുക്ക് നല്ല വെള്ളം നമുക്ക് എന്തേലും കിട്ടണ്ടേ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ.
ആഹ്.
പിന്നെ നമ്മള് പിന്നെ നല്ല വെള്ളം പോയി പിന്നെ ഫിൽട്ടർ ചെയ്ത്. ചെയ്ത് പൈസ കൊട്ത്തു വാങ്ങിക്കേണ്ടി വരും.
അതെ.
പിന്നെ നമ്മുടെ വീട്ടില്. ഉം ഉച്ചക്കത്തെ ഉള്ള പണിയൊക്ക കഴിഞ്ഞോ?
ആഹ് ഉച്ചത്തേക്ക്ള്ള ഇന്നലത്തെ ഒക്കെ ബാക്കിയ്ണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒന്ന് ഉച്ചത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ രാത്രിത്തേക്ക് വെച്ചാ മതിയല്ലോ.
ഔ ഉം.
അതു കൊണ്ട് തുണി അലക്കിയിര്ന്ന് ഇന്ന്ഞി ഇപ്പം വാഷിംഗ് മീഷീനിൽ തന്നെ ഉണക്കി ഒന്ന്. ഇടണം അപ്പൊ ഇത് ഉണക്കാക്കിയിടണം അല്ലെങ്കി പിന്നെ മഴ കാര്ണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്.
ഉം ആഹ് അത് ശരിയാ തുണി ഇണങ്ങാനും ബുദ്ധിമുട്ടാ മഴയ ങ്ങി. ഉം
പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടിണ്ട്
ഓഹ് ഓഹ് ഉം അപ്പൊ ശരിയന്നാ ഓക്കെ ശരി ശരി ശരി